ഹലോ
കേൾക്കുന്നുണ്ടോ
ഹലെയോ
ഹലോ കേ
കേൾ ആഹ് കേൾക്കില്ല
ആഹ് അപ്പൊ കേൾക്കണ്ട്
ആഹ് അപ്പൊ കേൾക്കുന്നുണ്ട് ഉം ഉം എന്തൊക്കെയണ്ട്
എന്തൊക്കെയണ്ട് ഓ സുഖാണ് പോണ് അവിടെങ്ങനാ സുഖല്ലേ
കായോം
ആഹ് ഫുഡൊക്കായി
ഉം ഉം കഴിച്ചോ നേർത്തെ കഴിക്കണോ ഉ
ളം ഇല്ല ഇല്ല നേരത്തെ കഴിച്ചിട്ടൊന്നുമില്ല
ആഹ് ശരി ആഹ് ആഹ്
അവിടെ എന്താ സുഖല്ലേ
ആഹ് സുഖമാണ് കുഴപ്പൊന്നുമല്ല ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട്
ആഹ് ആഹ് ആഹ് രാവിലെ മഴ ഇല്ലേനോ
ആഹ് രാവിലെ നല്ല മഴേണ്ട്
ആ ആ ആ
മം
ഇവിടെ ഈ ഏരിയലൊക്കെ നൽക്കാതെങ്ങെ പെയ്യനി മയാ ഒന്നാൽ അങ്ങ് പോരും അതേമാതിരി എന്നന്നാൽ പറ്റും പൊറത്തേക്കൊന്നും വെയിലത്ത് ഇടാനൊന്നും കൂടൂല
ഇല്ല ഇല്ല ഇല്ല ഉം
അവിടെ അങ്ങനെ മറ്റേ ഉണങ്ങി ഉണങ്ങണണ്ടോ ഡ്രസ്സൊക്കെ
ഇല്ലല്ല ഉണക്ക കുറവാണ് മഴയല്ലേ നല്ല മഴയല്ലേ
ഉം ഉം ഉം
ഉം അപ്പൊ ആഹ് ഭക്ഷണക്കൊയന മീയും ഉ പൊരിച്ചാൻ വേണ്ടി ചട്ടി ഇട്ടക്കണ്ട് ഇക്ക് ആഏ
മീനന്തായക്ക
കഷ്ണമീനാണ്
ഉം ഉം ഉം നിങ്ങങ്ങള് വരുന്നവരോട് വാങ്ങല അതോ കടയിൽ പോയി വാങ്ങോ
അല്ല ഇവിടെ ഓലപ്പോ കൊണ്ടിരുന്ന
ആ മീ മീകച്ചോട കാരന
അല്ലല്ല അത് കടയിൽ പോയി വാങ്ങി കൊണ്ടുവരൂ
ആഹ് അതാ ചോദിച്ചത് അ വണ്ടി ഓരോ സൈഡ് കൂടും വരുന്നുണ്ടല്ലോ
ആഹ് അതുണ്ട് അല്ലല്ലല്ല അങ്ങനെ വാങ്ങോല് പണി ക്കൊക്കെ പോയതാെങ്കിൽ നമ്മൾ അങ്ങന വാങ്ങും
ആഹ് എല്ലാ മീൻണ്ടാവോ അപ്പൊ മീന് കമ്മിയാ
ആഹ മീന്ണ്ടാവലൊക്കെണ്ട് കൊറച്ചൊക്കെ ഉ വെലല്ല കൂടുതലും ഏ പ്പൊ ചിക്കൻ ആയാലും ബീഫയാലും ഒക്കെ നല്ല വിലയല്ലേ?
ഓ ബീഫിന് നാന്നൂറുമ്മ അടിച്ചു കേറിക്കണ്
ഉം നാന്നൂറായിണ് വിടക്ക.
അഹ അഹ ആഹാ
ഉം
പിന്നെ ഇപ്പ ചിക്കന് വാങ്ങാൻ കൂടുള്ളൂ ഇരുന്നൂറിനായാലും കുറച്ചെങ്കിലുംണ്ടാവുമല്ലോ
ആഹ് ആഹ് ചിക്കനും നല്ല വിലയാണ് പറയണ്ട്
ഉം ഉം മീൻ ഒരു നൂറിനൊക്കെ വാങ്ങിയാ ണ്ടാവാറുണ്ട്. രണ്ടു നേരത്തിനൊക്കെ ഒപ്പിച്ചാ. കുട്ടിയാള് സ്കൂള് പോയാല്
ആഹ് മക്കൾ സ്കൂളിൽ പോയാൽ നൂറിനൊക്കെ വാങ്ങിയണ്ടാവും
ഉം ഉം ഉം അവിടെ ഹസ്ബൻറ് ജോലിക്ക് പോയി വന്ന്ണ്ടാവൂല്ലേ
ആഹ് ആഹ് പോയി ഒന്നീണ് അവ്ച്ച ആഉമ്പത്തിന് വരും ഉം
മക്കളൊക്കെ മറ്റേ സ്കൂളിണ്ടേന്യോന്ന്
ആഹ് ഇന്ന് ലീവല്ലേ
ആ ശനിയാ്ച അവ്ടെ ലീവാ?
ആഹ ശെനി ലീവ
മ മ മദർസ ഉണ്ടോ കുട്ടികൾക്ക്
ആഹ് മദ്രാസ ഉണ്ട് രാവിലെ സുബൈയ്ക്ക് ആറ് മണി മുതൽ ഏഴര വരെ
ഓ ഓ ആഹ് വല്ല്യ കുട്ടികളാ അല്ലേ
ഉും
രാത്രി ക്ലാസ് ഉണ്ടാവില്ല
രാത്രി ക്ലാസില്ല.
ഉം ഉം അങ്ങളേതാ അദ്റസ് ഇകെ ഏപ്പിയോ
ഞങ്ങള് എ, പി,
ഹു ഉും
ഇവിടെ ഒറ്റം ഇതേ ഉള്ളൂ ഒരു മദ്രസ എ മഹല്ലിൽ അതേ ഉള്ളൂപ്പ ഉ അങ്ങനെ വേറിതിരിവോന്നില്ല. എല്ലാരും ഒരു മദ്രസില ഇവിടെ ഉും ഏ പിന്റെതിലാണ് പ്രവർത്തിക്കണ്ന്ന് മാത്രം ബുക്കൊക്കെ
ഉഹു ഉഹു ഉഹു ഉഹും
ഉും
ഈക്കൊ കുറച്ച് അപ്പുറത്തേക്ക ഉണ്ട് പക്ഷെ ഇവിടെ ഒരു മഹല്ല് മൊത്തം ഞങ്ങൾ എ പി കാര് മാത്രേ ഉള്ളു
ഒക്ക അടുത്ത്ള്ളത് വാണങ്കി എ, പി മദ്റസ്സെണ്ടാവോള്ളൂ
ആഹ ആഹാ
ഉ ഉം ഞങ്ങളെ ഞങ്ങളെ മദ്രസന്നെ മദർസാണ് ഞങ്ങളെ ഞങ്ങളെ വീടിൻ്റെ അപ്പർത്തന്നെ.
ആഹ് ശരി ആഹ് ആഹ്
അവിടന്ന്ങ്ങനെ ശബ്ദങ്ങന കേക്ക കുട്ടികളെ പഠ്പ്പിക്ക്ണതൊക്കെ
ആഹ ആഹ ആഹാ ആ ശെരി
മക്കളൊക്കെ സ്കൂൾക്ക് പോല് ബസ് വണ്ടിക്കാണോ?
വണ്ടിക്ക് ആഹ് ഇല്ലല്ല നടന്നന്നെ പോവ ഉ കുറച്ച് നടക്കാണ്ട് ന്നാലും ഓല് കുറച്ച് വല്യകു കുട്ടളായതൊണ്ട് ഓല് നടക്ക് പോകവും ഉും
ഉം ഉം ഉം അട്ത്ത്ള്ള ഇ സ്കൂളെയ്ക്കാരംല്ലേ.
ആഹ് കൊർച്ചട്ത്തുള്ള സ്കൂളാണ് മോള് എൽ പി ഈ എ എൽ പി യുപിയിലാണ് മോന് ഹൈസ്കൂളിലാണ്.
ആഹ് ആഹ് ആഹ്.
ഉം.
വെറെന്തക്കെയ എടെ കൃഷിയൊക്കെ ഇണ്ടോ
കൃഷിയായിട്ടൊന്നുല്ല. ഉം ഉം
എന്തേലും പച്ചക്കറി മറ്റേ സാധ ഇട്ക്ക ഇട്ക്കാനെന്തെങ്കിലും മോള്ഗോ അങ്ങൻത്തെ എന്തെങ്കിലുമൊക്കെണ്ടോ?
ഇല്ല ഇല്ല ഒന്നുല്ലാ.
ഉം
അധവ മാ മറ്റേ മാവുണ്ടോ മാമ്പഴണ്ടോ
മാമ്പഴും ഇല്ല അയ് തയ്യൊക്കെപോയ്‌ ഇണ്ടായിന്ന് വല്ല്യ മരക്കൊയ്ന് പഷേ അയിമ്മലെപ്പേ പ്ലേലും എന്നേലുംക്കെ ഒന്ന്ണ്ടാവും.
ഏഹ്
കായിള്ളെ ഇല്ലാത്തോരുമാരം.
ഉം ഉം ഉം ന്നാഅത് മാറ്റി വേറെ കുഴിച്ച്ട്ടൂടെ ഇപ്പ മറ്റേ അ ചെറുതന്നെണ്ടല്ലോ മാങ്ങ മാവവ്ണത്.
ആഹ് ആഹ് അയ്ണ്ട്ണ്ട്ണ്ട് അയിന് സ്ഥലക്കൊറവാണ്.
ഞ്ച ചെറിയേ സ്ഥലത്ത് കൊള്ളണ ഇപ്പോ പ്ലാവ്ണ്ട് മറ്റേ കൊർച്ചേര ആവു മ്പോത്തിന് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് കഴിക്കണയ്. ചക്കണ്ടല്ലോ.
ആഅയ്ണ്ട് ഇണ്ട് ഇണ്ട്ണ്ട് ഉം ആഹ് വീട്ടില് ണ്ട്.
ആഹ് ഇണ്ടായിനിയോ കായി.
കായില്ല ഇപ്പന്നാരേ കുഴിച്ചിട്ടിടോള്ളൂ ഒരു വർഷം ആവണേള്ളൂ.
പോ
അതൊക്കെ ഇപ്പ ഞാ അക്രിലോഡ്ക്കും പറ്റൊള്ളൂ.
ഉം ഇപ്പൊ റംബൂട്ടാന്. മ് മാമ്പയം, ചക്ക എല്ലാം വേം വേം ഇ ണ്ടാവ്ണ്ടല്ലോ അടക്കപ്പായം.
ഓ റമ്പൂട്ടാനപ്പോ എല്ലോടത്തും ഫുളായിയിട്ട്ല്ലേ വ്ട്
ഉം ന്നാലും അയിന്റെ ഒരു വെലത്രേ
അത്ണ്ട്.
ഉം
അവ്ടെണ്ടോ നട്ട്
ഇല്ലല്ല ഇവടെല്ല. ഉം ഞമ്മള് വാങ്ങാൻ ചെലുംമ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻ മ്പയ് മുന്നൂറൊക്കെ പറീണ്ട്
അത്ണ്ട് അങ്ങള്പ അല്ലെങ്കി പെരയ്ത്തെ കണ്ട് പുടച്ച് വാങ്ങണ്ടിരും.
ആഹ് അതാണ്.
അവ്ടെ എങ്ങനെ അവ് ഇങ്ങളെ വീട്ടില് കൃഷി അങ്ങനെ എന്തെലും ഉണ്ടോ?
ഇല്ലല്ലാ ഇന്റെ വീട്ടിലൂല്ലാ.
അഹ് അഹ് അഹ് ആഹ് അവ്ടെ മഴ പെയ്താ വെള്ളോക്കെ കെട്ടിനിക്കൊ
ഇല്ല മഴ പെയ്താ വെള്ളോന്നും കെട്ടിക്കൂല പഷേ. മ്മളം വെള്ളം കെറും പ്രളയക്കൊ വന്നാല്.
അഹ അഹ ആഹ് മെവള്ളം വീട്ടക്കൊക് കെർല്ണ്ട്.
ഇല്ല വീട്ട്ക്ക് കെറൂല പഷേ കൊർച്ചപ്പർത്ത് റോഡൊക്കെ ബ്ലോക്ക് ആവും. ഞങ്ങള് പൊയ പൊയേനോടടുത്താണ് അപ്പൊ തോടും പൊയയും ഒന്നായാ ട്ട് പാടൊക്കെ നെറഞ്ഞ് കവിഞ്ഞ് റോഡൊക്കെ ബ്ലോക്കാവും
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ഇന്റെ നാട്ടില് ഇല്ലന്നെ ഇന്റെ വീട്ടില് ഇന്റെ വീട്ടില്ണ്ട് അവിടെ തോടും പാടൊക്കെ ഒന്നാവും മഴണ്ടായാല് പിന്നെ ഒന്ന് വെയിലൊറച്ചാ അത് അതേമാതിരി പോവും ചെയ്യും
ആഹ്
കൂടുതലായിട്ടൊന്നും ഉണ്ടാവലില്ല
ആഹ് ശരി ഉം ഉം
ഇപ്പൊന്ന് അങ്ങനെ വെള്ളം കെട്ടിന്ന് കൂടുതലാക്ണ ഏര്യല്ലാ അത് പിന്നെ പോയന്റവക്കെ ആകുമ്പൊല്ലേ പേടിയാണ് പോവാനൊക്കെല്ലേ
ആഹ് ആഹ്
അപ്പൊ കുട്ടിയളൊക്കെ സ്കൂക്ക് പോണൊക്കെ അയിക്കൂടല്ലേ
അല്ലല്ല ഓല് പൊഴിയല്ല റോട്ടിനല്ലേ ഉം പൊഴ ഭാഗത്ത് കൂടല്ല പൊഴ പാലണ്ട്
ആഹ് ആഹ്
ആഹ് വല്ല്യ പാലണ്ട് ഉം ഉം നാം ആയ അങ്ങാടിക്ക് പോകുമ്പഴേ പാലൊക്കെ കാണുള്ളൂ പൊയ ആ ഭാഗത്ത്ക്കാണ് ഇസ്കൂള് ഒരു ഭാഗത്ത്ക്കും മാരി വേറെ ഭാഗത്തുക്കാണ്
ഉം ഉം ഉം ഇന്നലെ വെള്ളിയാഴ്ചൊക്കെല്ലേനൊ എന്തേനി സ്പെഷ്യലായിട്ട്ണ്ടേനി
വെള്ളിയാഴ്ച വീഫ് വാങ്ങും
ഉം ഉം
ഉം
ഇപ്പല്ലോടത്തും മറ്റേ ബിരിയാണീം നെയ്ച്ചോറൊക്കല്ലേ
ആഹ് ബിരിയാണീം നെയ്ച്ചോറും നാറാഴ്ച്ചേലാ തോനെണ്ടാക്കാ
ഏഹ് ഏഹ് ഇങ്ങള് ന്നാറായി
ആഹ് ആഹ് ഞായറാഴ്ച മക്കളൊക്കെ ഒണ്ടാവുബളേ ആഹ് എല്ലാരും ഉണ്ടാവും അപ്പം അന്ന്ണ്ടാക്കും സ്പെഷ്യലായിട്ടും വെള്ളിയാഴ്ച ഒരോത്തരല്ലേ ഇണ്ടാവുള്ളൂ
ഉം ഉം ഉം ഇങ്ങളെങ്ങനാ നെയ്ച്ചോറൊക്കെ ഇണ്ടാക്കല് ബിരിയാണിയോ
നെയ്ച്ചോറ് നമ്മള് സാധാ കുക്കറിൽ കൂക്കിച്ചും രണ്ട് വിസിലന്നാട്ട്
ഉം ഉം ഉം ബിരിയാണിയൊക്കെ ഇങ്ങള് വെക്കോ ഉം ഉം
ചെല്പ്പോ പൊരിച്ചുകാണ്ട് വെക്കു അല്ലെങ്കി ഞമ്മൾ സാധാ പച്ചക്ക് കുഴച്ച് വെക്കണാതിരി വെക്കും മസാലക്കിട്ട്
ഉം ഉം ഉം പൊരിച്ച് വെക്കണ ടേസ്റ്റ് കൂടുതല്ല്ലേ
ആഹ് ആഹ് ആഹ് ടേസ്റ്റ് കൂടുതലാന്ന് ഉം
മറ്റേ വെണ്ണക്കടികളൊക്കെ ഇണ്ടാക്കോ
പിന്നെന്തൊക്കെയുണ്ട് ഇങ്ങക്ക് ഫുഡൊക്കായോ
ഓഹ് ഫുഡ്ഡൊക്കായി ഫുഡ് മീൻ പൊരിച്ചിട്ടുള്ളൂ ഇപ്പന്നാരം വൈകുന്നേരം പൊരിച്ചിട്ടൊള്ളൂ ഫുഡ് വൈകുന്നേരേ പൊരിച്ചിട്ടുള്ളൂറിയ മീന്
വൈകുന്നേര കഴിക്കലാ
വൈകുന്നേര കഴിക്കലാ ആഹ് ആഹ്
അയ് ശെരി ഉം മക്കളൊക്കെ അന്നേരം കഴിക്കോ
മക്കള് രണ്ടാളും മദ്രസ പോയില്ലേ ഒരാള്ണ്ട്
ആഹ് ശരി ഉം
പിന്നെപ്പോ പയഞ്ചക്കണ്ടായ്നി ചക്കണ്ടയ്നി ഇവടെ വെയ്കുന്നേരം.
ഏഹ്
ചക്കണ്ടെയ്നി വെയ്കുന്നേരം പറയാ
അഹ് ശെരി ആഹ് ആഹ്
ആടെ ചക്കൊക്കെ കിട്ടാന്ണ്ടോ?
ആഹ് ഇവടെ ചക്കണ്ട് തറവാട്ടില് ചക്കണ്ട്.
ഓഹ് ഓഹ് ഓഹ് വരിക്കച്ചക്കെ അതോ പയങ്കച
ഇങ്ങള് ചക്കനോടെങ്ങനെ കൂട്ടാനോ അതോ ഉപ്പേരി ആക്കിട്ടോ കറിയായിട്ടോ എന്താവെക്കല്?
ഞങ്ങൾ കൂട്ടാനായിട്ട്ണ്ടാക്കും പിന്നെ പവുപ്പിച്ചാനും വെക്കും.
ആഹ് ശെരി ആഹ് നീളത്തിലരിഞ് ഉപ്പേരിയൊന്നും വെക്കേല്ല
ഇല്ല ചക്കോണ്ട് അങ്ങനെ ഉപ്പേരിയൊന്നും വെച്ച്ട്ടില്ല ഇത് വെരെ കൂട്ടാനിണ്ടാക്കാന്നല്ലാതെ.
ഏഹ് ഉപ്പേരിവെച്ചോക്കൊണ്ടി നല്ല ടേസ്സ്റ്റാ
പച്ച എങ്ങനേവും ഇപ്പേരിക്കെ തേ
ഞമ്മള് പൊരിച്ചാനൊക്കെ നീളത്തില് അരീലെ ആഹ് അതുപോലെ അരിഞ്ഞിട്ട് പച്ചമൊളക് പൊട്ടിച്ചിട്ട് വെക്ക. കൊർച്ച് വെള്ളത്ത് വെള്ളം കൊടഞ്ഞാണ്ട്ങ്ങനെ വെക്ക അഹ് അയിന്റെ വെള്ളം ചക്കന്റെ ചക്കക്ക് ചെലേ ചക്കക്ക് നല്ലോവെള്ളം വേണ്ടിരും ചെൽതിന് കൊർച്ച് ആഹ് അങ്ങനെണ്ടാവോലോ ആ ചക്കന്റെ അൻസരിച് വെള്ളം പാര
ഉം ഉം
ഉം ഇങ്ങട്ട് അത് കൊടഞ്ഞിങ്ങനെ വേവിച്ചിട്ട് നല്ലോം മൊളകും ഉള്ളി ചോന്തമൊളകൊക്കെട്ട് കരിയേപ്പിലിം കട്കൊക്കെട്ട് തൂമിച്ചാല് നല്ലെ ടേസ്റ്റാ
ഉം ഉം ഉം ഇതുവരേണ്ടാക്കില്ല ഇഞ്ഞിയൊന്ന് നോക്ക്യോക്കണം. അഹ് അതൊന്ന് ഇണ്ടാക്ക്യോക്കണം പച്ച ചക്ക കിട്ടുമ്പോ.
ആഹ് നല്ല ടേസ്സ്റ്റാ ഉം
ഇപ്പണ്ടേയ്നി പച്ചചക്ക ഇണ്ടായിനി അത് ഞങ്ങള് ഇട്ക്കാതങ്ങനെ നിന്ന്ക്കാണ്ടെയ് പൗത്തു. അത് പയഞ്ചക്കേനിയോ
അഹ് ശെരി ആഹ് ആഹ് അങ്ങൻത്തതൊക്കെ ആവുമ്പോ കൊർച്ച് വെള്ളം മതിയാവും.
ഉം
ഉം വേഗം ഒടയ്യോല്ലോ
ഏഹ് അതൊടി
ഉം മൂപ്പ് കൊർച്ച് കൊറഞ്ഞതാ നല്ല്
ആഹ് ആഹ് ആഹ്
ഉം മൂത്തതാവുമ്പോ അത്ര ടേസ്റ്റൊന്നും തോന്നൂല. അല്ലല്ല ഇട് ച്ചൊക്കെ കഴിഞ്ഞിട്ട്ണ്ടാവൂലോ ഒര് നല്ലോണം മൂപ്പാവാ
ആഹ് ആഹ് ആഹ് എളം എളേതില് നിൽക്ക്ണത് ലേ
ആഹ് എളേതില് നിക്ക്ണത്.
അതായോട് ഉം ഉം ഉം
ഉം അങ്ങനെ അപ്പോന്നാളൊര് താ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് ചക്ക കറി ഇണ്ടാക്കാണ്ട്. അഹ്
അതോലങ്ങനെ കറിണ്ടാക്കണ്ലോ?
ഓല് മസാലപൊടിയൊക്കെ